ഒറ്റക്കാണോ
എന്തോ
സൺ‌ഡേ എവിടേക്കാ കൊച്ചിന്റെ കൂടെ പോന്നേ
സൺ‌ഡേ ഇവിടെ അടുത്ത മാളുണ്ട് പിന്നെ ലാൽബാഗ് എന്ന് പറയുന്നൊരു ആഹ് ഒരു ബൊട്ടണിക്കൽ ഗാർഡൻ ഉണ്ട്
ആഹ്
ആഹ് അവിടെ അങ്ങനെ
ബാംഗ്ലൂർ വന്നിട്ട് ഏതെക്കെ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്
ബാംഗ്ലൂര് വന്നിട്ട് ആഹ് അത്യാവശ്യം ആഹ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട്
ആഹ്
ആദ്യമേ ആദ്യമേ അല്ല ആദ്യമേ വരുന്നവർക്ക് അങ്ങനെ സ്ഥലൊന്നും അറിയത്തില്ലല്ലോ പിന്നെ പഠിച്ചു പഠിച്ച് വരുമ്പളല്ലേ
ഉം അതെ അതെ എവിടെക്കാ പോണെ
ഞങ്ങള് ഏഹ് ഇടക്ക് ബൊമ്മ സാന്ന്ദര്യം പോവും മടിവാള പോ മോസ്റ്റ്ലി ഞങ്ങള് മടിവാള എല്ലാം പോകുന്നുണ്ട്
ആഹ് അവിടെ ചെന്ന്ട്ട്
ഏഹ് ശരിക്കും പറഞ്ഞാൽ എന്റെ കൊച്ചുണ്ടല്ലോ
ആഹ്
തിനോട് ഭയങ്കര എന്തുവാ അട്രാക്ഷൻ ഉണ്ടാർന്ന്
ആഹ്
ആഹ് അപ്പോ ഞങ്ങള് ഇന്ന് മടിവാളയി പോയി ഫുഡ് കഴിക്കും ഫുഡ് ഫുഡ് ഫുഡ് ഫുഡ് കൊച്ചിന ആ ഒരു ചിന്ത മാത്ര ഉള്ളൂ
ആഹ് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുവോ അത് ഇപ്പൊ ആരായാലും അങ്ങനെ തന്നെല്ലേ
എന്നാലും
ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കണമല്ലോ അതിപ്പോ എല്ലാ മോസ്റ്റ്ലി എല്ലാ ഗേൾസും ബോയ്സും അങ്ങനെയാണ് അവർക്ക്പ്പ പെണ്ണില്ലെങ്കിലും ചെറക്കെ അവർക്കിപ്പ പെണ്ണില്ലെങ്കിലും ചെറക്ക ഇല്ലെങ്കി അവർക്ക് ഒരു കുഴപ്പൊല്ല ബട്ട് ഫുഡ് കിട്ടിയിരിക്കണം
ഓ ഓക്കെ ഓക്കേ പക്ഷെ എന്റെ കൊച്ചിനൊരു പ്രത്യേകതണ്ട്
എന്നാ
എല്ലാ ഫുഡും അങ്ങ് ഓർഡർ ചെയ്യും പക്ഷെ കഴിച്ച് തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കഴിച്ച് തീർക്കത്തില്ല
അതങ്ങനെ ആയിരിക്കൊല്ലോ
ഒരു ദിവസം ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു മാളി പോയേ
ആഹ്
അപ്പോ ആ അവള് ലുലുൽ കേറിയപ്പം അവിടെ ഒരു ശവായ ചെ ക്കെ കണ്ടു ആഹ് ഞാനാക്ന്ന് പർഞ് കൊച്ചിനോട്‌ അത് മേടിക്കണ്ട കൊള്ളൂല്ല കൊള്ളൂല്ല ന്ന്
ആ ആ
അ ആ കൊച്ചിന്റെ വേണംന്ന് പർഞ്ട്ട് ആ കൊച്ചത് മേടിച്ചു
ആ
വേടിച്ചിട്ട് ഞങ്ങള് മേളിൽ ഫുഡ്സ് ഫുഡ് അ സ്പോട്ടി വന്നപ്പം ആ കഴിച്ചു ആ കൊച്ചിനങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഉം അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെന്ന്യാ ഫുഡ് മേടിക്കുന്നു ഹ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വയറ് നറഞ്ഞു
ആ കൊച്ചിന്റെ കൂടെ ഒരു ചെർക്കനുണ്ടല്ലോ അന്നേരം ബാക്കി അത് ചെർക്കൻ തിന്നല്ലോ വേസ്റ്റാ
അങ്ങനെല്ല അപ്പൊ ആ ചെർക്കനൊരു മനുഷ്യജീവി തന്നെയല്ലേ ന്നേരം ആ ചെർക്കനും കഴിക്കണ്ടെ
അ കൊച്ചിന്റെ മനസ്സില് വിചാരം ആ ചെർക്കൻ നന്നായിട്ടിരിക്കണംന്നല്ലേ അന്നേരാ കൊച്ച്
ഓ അതുപോലെ തന്നെ ചെർക്കൻ അല്ല അതുപോലെ തന്നെ ചെർക്കൻ ചിന്തിച്ചാലും
ഓ ഓ എ ആ അവള് ഫുഡൊക്ക വാങ്ങിച്ച് കൊടുക്കണം കൊച്ചിനൊന്നും വാങ്ങിച്ച കൊടുക്കാരിക്കല്ലെ കൊച്ച് പറയുന്നതെല്ലാം വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ
കൊച്ച് കൊച്ച്നെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് അതോണ്ട് കൊച്ചെന്റെ തലേക്കേറിയാ നെരങ്ങുന്നെ
ആണോ ആ അതെന്നാടാ അങ്ങനൊര് ടോക്ക്
ഏയ് നമ്മളെല്ല ല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും നമ്മളെ എന്തുവാ ഒരു
ഒന്നുല്ല ആഹ് ഫുടൊക്കെ വാങ്ങിച്ചുകൊടുക്കണം പ്പത് നാളെ പോവാണെങ്കിലും കൊച്ച്ന്തുവാ പറയുന്നെ അതങ് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ
ഉം വേടിച്ച്
കൊച്ചിന്റെ ഏറ്റും ഏഹ് ഇയാളുടെ ഏറ്റവും വല്യ ഇഷ്ടള്ള ഫുഡേതാ
എനിക്ക് അങ്ങനെയൊന്നുല്ല എനിക്കേതാണെങ്കിലും ഫുഡല്ലേ
ഉം കൊച്ചിനോ
കൊച്ചിന് അങ്ങനൊന്നുല്ല കൊച്ചിന് എന്ത് കണ്ണി കാണ്ന്നോ അതെല്ലം ഇഷ്ടള്ള ഫുഡ
ആണോ
ഉം
പിന്നെ
പിന്നെ ഇങ്ങനെയൊക്കെ പോവുന്നു ഉം നിങ്ങടെ ചെർക്കനോ
ചെർക്കൻ കൊഴപ്പൊന്നുല്ല പക്ഷെ ചെല സമയത്ത് നമ്മടെ ക്യാരക്ടറൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ
ഓഹ്
ഏഹ്
ഫ്രൺ ഫ്രണ്ട്ലി അല്ലേന്ന്
ആ ഫ്രണ്ട്ലി ഒക്കെയാണ് ഓപ്പൺ ബിഹേവിയറാണ് കൊഴപ്പവില്ല
ഓഹോ
പാവാട്ടോ
അതെല്ലെ ക്കെന്തേലും കാര്യം പർഞ് നിങ്ങള് എന്തേലും കാര്യം പർഞ് നിങ്ങള് അടിയുണ്ടാക്കാറുണ്ടോ
അടിയുണ്ടാക്ക്യാലും ഞങ്ങള് മിണ്ടും
ആണല്ലേ
എന്റൊരു സ്വാ വെച്ച് ഞാനങ്ങോട്ട് കേറി മിണ്ട മിണ്ടത്തില്ല. ഇപ്പൊ ആരായാലും.
ഓഹ്.
ശേ അങ്ങനെയല്ല ബട്ട് മിണ്ടും പക്ഷെ. അത് അങ്ങനെ ഒത്തിരി നാൾ എഫക്റ്റെയ്യത്തില്ല.
ഓഹ്.
അപ്പ എത്ര ശത്രുക്കളായാലും നമ്മളോട് വന്ന് ചിരിച്ചും കാണിച്ചാ ഞാനങ്ങ് മിണ്ടും.
ഓഹ്.
അതിപ്പം എത്ര വല്യ ശത്രുക്കളായാലും ഞാൻ അങ്ങനെയായിരിക്കും.
ആണല്ലേ എത്രനാളായി നിങ്ങള് കമ്മിറ്റെടായിട്ട്?
ഞങ്ങളിപ്പൊന്ന് വന്ന് രണ്ട്‌ മാസം തൊട്ട്. കഴിഞ്ഞപ്പ തൊട്ട്.
ഉം
ഉം ഉം നിങ്ങളെവിടെയൊക്കെ കറങ്ങാൻ പോവുന്നേ.
ഞങ്ങള് ള് ചിക്പ്പേട്ട ബാംഗ്ലൂര് പാതിമുക്ക സ്ഥലവും ഞങ്ങള് എക്സ്പ്ലോർ ചെയ് ചെയ്തെയാണ്.
ആണല്ലേ.
ഉം ഉം
ഉം
പിന്നാ
നിങ്ങളെന്നാ എടക്ക് എലക്ട്രോണിക് സിറ്റിയിലോട്ട് വാ മീറ്റെയ്യാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ.
ആഹ് വരാം വരാം.
ഉം ഓക്കേ ഓക്കേ.
നാളെ എന്താ പരിപാടി
നാളെ ഞാൻ പറഞ്ഞല്ലോ നാളെ കൊച്ചിന്റെ കൂടെ കറങ്ങാൻ പോണം.
ഉം പിന്നെ
ആ പിന്നെ നാളെ തനിക്ക് എന്താ പരിപാടി?
നാളെ ഒന്നും തീരുമാനിച്ചില്ല.
ഉം ചെറുക്കന്റെ കൂടെ കറങ്ങാൻ പോവാരിക്കും. ഉം ഓഹ്
അല്ലേല് എവിടെയാ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവായിരിക്കും ചെലപ്പം
ഹലോ
അല്ലേ പിന്നെ വേറൊരൂസ് മറ്റേ
ബസ്സാ
യാ അത്തിപല്ല അല്ല വരെ പോവായിരിക്കും കൊറെ നാളും കൊണ്ട് വിചാരിക്കുന്നു ചെലപ്പോ പോവായിരിക്കും.
ഉം ചെറുക്കൻ എവിടെ പോണന്നാ പറയുന്നേ
ചെറക്കല്ല ചെറുക്കനിട്ട് വഴക്ക് ഉണ്ടായാലുള്ള കാര്യാ ഞാൻ പറയുന്നേ. ചെറക്കന്റെ കൂടാണെങ്കി മെയിൻ ഫുഡടി ആണ്.
ഉം ഓഹോ ഇപ്പ എന്റെ കൊച്ചിനെ പോലെ തന്നെയാ ലേ ഉം
ഇള്ള കൊച്ചേ ഇയാളുടെ കൊച്ചെങ്ങനെ വഴക്ക്
ആ കൊച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വഴക്കുണ്ടാക്കും നല്ല കൊച്ചാണെ ഒരു കൊ ഒരു കൊച്ചു കൊച്ചിന്റെ മനസ്സ് പോലയാ
ഓ ഇയാളുടെ അന്നേരം അങ്ങനെ ആയിരിക്കുവല്ലോ
ഏ ഹ്
കൂടെയുള്ള ആർക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ
എനിക്ക് ബോധണ്ട്
ഉം പക്ഷെ അത് പറഞ്ഞാ പോരല്ലോ
ഇല്ല
അത് ഓപ്പോസിറ്റ് നിക്കുന്ന ആൾക്കൂടെ തോന്നണ്ടായോ വായും കൊണ്ട് പറയാൻ എല്ലാവർക്കും നല്ല എളുപ്പമാണ്
അതങ്ങനെ ഞാൻ പറഞ്ഞത് അതൊരു പൊട്ടി പെണ്ണാ അപ്പം ആ കൊച്ചിന് നമ്മൾ എന്താ ചെയ്യുന്നേ അതൊന്നും ആ കൊച്ചിന് മനസ്സിലാവത്തില്ല നമ്മളെന്തേലും ചെയ്ത് കാണിച്ചാലും ആ കൊച്ചിന് അതന്നാ ന്നും മനസ്സിലാവത്തില്ല
അതങ്ങനെയാ ഗേൾസ് എത്ര കിട്ടിയാലും പി ടിക്കത്തില്ല ആ പിന്നെ ഗേൾസിന്റെ അടുത്ത് ഉപദേശിക്ക ക്കാതിരിക്കുന്നേ നല്ലേ എത്ര പറഞ്ഞാലും
അല്ല ഇപ്പൊ പറച്ചിലെല്ലാം നിർത്തി ആ ഇപ്പ പറച്ചിലെല്ലാം നിറുത്തി ഇനി അനുഭവത്തിലൂടെ പഠിക്കട്ടെ അതല്ലേ നല്ലേ
ആ അനുഭവത്തിലൂടെ പടിക്കട്ടെ
ഉം ഞാൻ പറച്ചില് നിർത്തി ഞാൻ
ആ അതുകൊണ്ടൊന്നും പറയൊന്നും വേണ്ട കൊച്ച് എങ്ങനെയാന്ന് വെച്ചാ
ആ അതെ അതെഅതെ
ഉം ആ കൊച്ചിന്റെ കാര്യമൊന്നും അങ്ങനെ തിരക്കാനൊന്നും പോവാൻ ചെയ്യല്ല
ഏയ് ഇല്ലല്ല ഏയ് ഇല്ല ഇല്ല കൊച്ചിന് കൊച്ചിന്റെ വഴി അതെ കൊച്ചിന് കൊച്ചിന്റെ വഴി എനിക്ക് എന്റെ വഴി
ആ
ഉം
ആഹ് കൊച്ച് അന്നേരം അങ്ങനെ ആയ്രിക്കും ചിന്തിച്ചത് കേട്ടോ
ഓഹ് കൊച്ചങ്ങ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം എന്താ റിലേഷൻ ആയെങ്കിലും ഒരാൾ മാത്രം ആഹ് മറ്റൊരാൾക്ക് പ്രയോരിറ്റി കൊടുത്താൽ പോരല്ലോ തിരിച്ചുകൂടെ കിട്ടണ്ടേ രണ്ടു പേർക്കും ഒരുമിച്ച് ഒരേ പ്രയോരിറ്റി തന്നെ കിട്ടണ്ടേ
എന്ന ഇതുപോലെ തന്നെയായിരിക്കും ആഹ് കൊച്ചും ചിന്തിക്കുന്നേ ഇയാക്ക് മാത്രല്ല ഇങ്ങനത്തെ ടോക്കും മനസ്സിലുള്ള ഈ ഒരു ഇതും വരുന്നത് കൊച്ചിനും അങ്ങനോ അങ്ങന തന്നെ ആയിരിക്കും പക്ഷെ ഗേൾ ആഹ് ഗേൾസിന്റെ സ്വഭാവം അങ്ങനെയാ
നിങ്ങക്ക് അറിയാത്തത് കൊണ്ടാ ഉം
എല്ലാരും ഒരുപോലെ ആവണോന്നില്ല ട്ടോ എല്ലാരും ഒരേ കണ്ണിലും കാണല്ല ട്ടോ
അല്ല നമ്മള് എന്തേലും എഫേർട്ട് ഇട്ടാലും അവർക്ക് അതൊരു വേറൊരു കളിത്തമാശ ആഹ് ഒരു രീതിയിലായിരിക്കും ആ ഒര് രീതിയിലാ
ആഹ് അത് ഇൻസ്‌റ്റേലെ ഡയലോഗ് അല്ലേ അത് ഞാൻ കണ്ടായരുന്നു കേട്ടോ
അല്ലല്ല ഇൻസറ്റേ ല്ല ഞാന് ഞാൻ എന്റെ രീതി വെച്ച് പറഞ്ഞ
ഓഹ് ആയിക്കോട്ടെ
ഉം
ബോയ്സും ഇങ്ങനെയൊക്കെ തന്നെ ഗേൾസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യവില്ല എല്ലാം കണക്കാ എല്ലാം കണക്ക ബോയ്സും ഗേൾസും കണക്ക
അല്ല എല്ലാരും അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ഉം എന്ന ഗേൾസിനെ അങ്ങനെ എല്ലാ കണ്ണിലും ഒരേ കണ്ണിലും എല്ലാം കമ്പെയർ ചെയ്തിട്ട് കാര്യം
അല്ല ഞാൻ എന്റെ കൊച്ചിന്റെ കാര്യം മാത്രേ പറഞ്ഞുള്ളൂ ഞാൻ ബാക്കി ആർടേം ഞാൻ പറഞ്ഞിട്ടില്ല
ആഹ് ഏത് കൊച്ചിന്റെ കാര്യം ആയാലും ഇപ്പൊ ആഹ് കൊച്ചു ഇയാളടുത്ത് പറയാത്തോണ്ടാണെങ്കിലോ
ഏയ്‌ ഞാൻ പറഞ്ഞില്ലേ ആഹ് കൊച്ചിന് എന്തേലും ഒരു ചെറിയ കാരണം കിട്ടിയ മതി
അതങ്ങനെയാണ് സ്വാഭാവികം ഇയാള് ഇപ്പൊ ഇയാള് അങ്ങനെ തന്ന ആയിരിക്കുവല്ലോ ഇപ്പൊ ആഹ് കൊച്ചിന്റെ അടുത്ത് ഏതേലും ചെറക്കമാര് വന്നിരുന്ന് മിണ്ടുന്ന ഇയാൾക്ക് ഇഷ്ടമാണോ
അല്ല ഞാൻ ഞാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചല്ലോ നിങ്ങടെ ഫ്രണ്ടി വെച്ച്- നിങ്ങടെ ചെറുക്കൻ വേറൊരു പെൺപുള്ളാരോട് മിണ്ടിയാൽ നിങ്ങക്ക് ഇഷ്ട്ടപ്പെടുവോ
ഇല്ല
ആഹ് ഒരു ആഹ് ഒരു രീതി മാത്രേ ഞാനും നോക്കുന്നുള്ളൂ പക്ഷെ ആ കൊച്ച് വേറൊരു രീതിക്ക്‌ അത് എടുക്കുന്നില്ല
ആണോ
ആഹ് കൊച്ചിന് ആഹ് കൊച്ച് എന്തേലും എന്ത് ചെയ്താലും ആഹ് കൊച്ചിന് ഒരു പ്രശ്നല്ല പക്ഷെ- ഞാൻ ചെയ്യുന്നെയാണ് പ്രശ്നം
കാണ ന്നല്ല കാര്യങ്ങള്
അതെ അതെ